ഹലോ
ഹലോ നമസ്കാരം
കേൾക്കുന്നുണ്ടോ
ആ കേൾക്കുന്നുണ്ട് എന്തൊക്കെയാണ് വിശേഷം സുഖായിട്ട് പോന്നു
നോമ്പുണ്ടോ
നോമ്പുണ്ട്
ഉം എല്ലാരു നോറ്റു ണേ
ആഹ കുട്ടികൾ നോക്കില്ല അല്ലാത്തോരൊക്കെ നോറ്റുണ്
ഉം
സ്കൂളിലല്ലേ
ഉം സ്കൂൾ മദ്രസൊക്കെ അവധിയല്ലേ
ആഹ
എന്തല ഒക്കെ ആയിട്ട് ഒക്കെ ഉറങ്ങണ്ട് എണിറ്റ് ഇല്ല ഉറങ്ങാണ് എണീറ്റിട്ടില്ല എന്താ കേൾക്കുന്നുണ്ടോ വയ്സ്
ആഹ കുറച്ചുകൂടി ഓർക്കാ പറഞ്ഞാ
ആ
ഉം വേറെന്താ മഴണ്ടോ
മഴപ്പോ പെയ്തു ചോർന്ന് ഇപ്പൊ നല്ല വെയിലാണ്
ആഹ
രാവിലെ പെയ്തിരുന്നു ഇപ്പോൾ നല്ല വെയില
ആഹ ഇവട് ക്കൊന്നും മഴ പെതില്ല അപ്പെയ്തിട്ടില്ല ഒരു വെയിലാണ് ഉ എന്താണ് പരിപാടി
കിള വിടാനും ഇങ്ങനെ പുറത്തിറങ്ങിയതാണ് കോഴിക്കളുണ്ട് കോഴിക്കു ആഹ കോഴിുണ്ട് കുട്ടികളുണ്ട് അവർക്ക് അഞ്ചെണ്ണണ്ട്
ആഹ എന്താ അവർക്ക് കൊടുക്കല്
ക്ക് സാധാ ഫുഡൊക്കെ കൊടുക്കും നമ്മള ബാക്കിയുള്ള വേസ്റ്റ് ഇതൊക്കെ കൊടുക്കും കിട്ടിയാ കോയിക്ക് ക്കളാണ് പഞ്ചായത്തിനിന്ന് കിട്ടുമല്ലോ കുടുംബശ്രീയിലൊക്കെ എഴുതി കൊടുത്താണ്ട്.
അപ്പം കിട്ടിയതാ
അല്ല കഴിഞ്ഞ തിൽ കിട്ടിയതാണ് കിട്ടിയട്ട് കുറച്ചായി
ആഹ ആഹ
ആട്ടമ്പത് മാസയി പത്ത മാസൊക്കെ ആയി കഴിഞ്ഞ
ആഹ
കഴിഞ്ഞ വർഷം കിട്ടിയത ആ അത്യാവ്യം വലപ്പമായി മുട്ടക്കടുണ്ട് അഞ്ചെണ്ണ ഉണ്ട്
ഓല ദീന് അഞ്ചെണ്ണല്ലേ കിട്ടല്
ആഹ് അഞ്ചെണ്ണ കിട്ടും
ഉം ഉ
അതെന്നട്ടാ
മുടടേണ്ടോ
ആഹ് മുട്ട ഇടണ്ട് കുഞ്ഞുങ്ങള ഇണ്ടായിന് മൂ നാലു പേടെ ഒരു പൂവേന ഉള്ളത്
ഉം...
നാല് പിടക്കോയി ഒരു പൂവനും ആഹ് ഇള്ളേ
ആഹ് ആഹ്
മുട്ട ഇടുണ്ട് കുഞ്ഞുങ്ങള് വിരിഞ്ഞണ്ട്
ആഹ് ശരി
നമ്മള സാധാ ചോറൊക്കെ നമ്മളെ വീട്ടില് ബാക്കി വേസ്റ്റ് വരുന്നൊക്കെ അതൊക്കെ കൊടുക്കും പിന്നെ അരിയും ഗോതമ്പൊക്കെ ഇള്ളത് കൊടുക്കും
ആഹ്
പുറത്തങ്ങനെ വിടലില്ല ഇവിടെ എപ്പളെങ്കിലുക്കെ വിടലുള്ളു നല്ല കീരിന്റെ ശല്യം ഇണ്ട് കീരി അപ്പൊ പിന്നെ വിട്ടാലും പിന്നെ പിടിച്ചു
വിടീല്ല അപ്പൊ
ഉം എപ്പളേങ്കിലുക്കെ വിടലുള്ളു
മ്
അങ്ങനെ എപ്പഴും ഒന്നും വിടലില്ല
ഉം ചുറ്റും വല കെട്ടിയാണ്ടത് ഇത് ഇണ്ടാക്കിക്കൂടെ
അയിനൊക്കെ കൊറേ പണിയാണ് അപ്പൊ പിന്ന അതൊന്നും ചെയ്യില്ല
മ്
വലയൊക്കെ കിട്ടി നമ്മളയിനെ നോക്കണെങ്കില്
ഉം ഉം
എടുത്ത് കെട്ടാൻ പറ്റിയ അങ്ങനെ സൗകര്യായിട്ട് ഒന്നുല്ല അപ്പൊ അങ്ങനെ കെട്ടിയിട്ടില്ല എപ്പഴും ഇങ്ങനെ വിചാരിക്കും അങ്ങനെ കെട്ടിയാണ്ട് ഓരോ പുറത്ത്ന്ന് വിടണന്നൊക്കെ ഇത് വരെ ആക്യോക്കീല്ല.
ആഹ്
എന്താണ് ഇങ്ങക്ക് കോഴിയൊക്കെയുണ്ടോ?
ആഹ് വടിണ്ട് കോഴ്
നിങ്ങൾക്ക് പഞ്ചായത്ത്ന്ന് കിട്ടിയതാണോ?
അല്ല. ഞങ്ങൾ വേറെ വാങ്ങിയതാ.
ആഹ്
പഞ്ചായത്തിന്ന് കിട്ടിയില്ലായിരുന്നു. പഞ്ചായത്തിന്ന് എഴുതി കൊടുതിട്ട് കിട്ടില്ലേനു
ഇല്ല
ഉം
അപ്പൊങ്ങള് വേറെ വാങ്ങി. രണ്ട്രണ്ണണ്ട്.
മുട്ടയെക്കെ ഇടോ?
ഇല്ല മുട്ടടൽ അയില്ല. ആഹ് കൊർച്ചായിട്ടൊള്ളൂ. മുട്ടടലൊന്നും ആയിട്ടില്ല. ഇങ്ങൾ തീറ്റ കൊടുക്കാറുണ്ടോ?
തീറ്റ എടക്കൊക്കെ കൊടുക്കും. കോഴിതീ റ്റ. അഹ് നമ്മള് വാങ്ങി കൊടുക്കണ്ട അയിന് നല്ല റെയ്റ്റ് ആണല്ലോ.
ആഹ്. അഹ് കൊടുത്താ വേഗം മുടടുന്നൊക്കെ പറഞ്ഞ അങ്ങനെണ്ടോ?
മുട്ടയിടും വേഗം വളരൊക്കെ ചെയ്യും. പക്ഷെ നമ്മളാ ഹ് സ്ഥിരായിട്ട് നമുക് പ്പ വാങ്ങി കൊടുക്കാൻ കഴൂല നല്ല പൈസ ആണല്ലോ അയ്ന് കിലോക്ക്‌ എത്ര നാപ്പത് രൂപേ അങ്ങനണ്ട്
ആ
ന്ന് വാങ്ങിയല്ലോ ഒന്ന് കഴിയൂല എപ്പെയേങ്കിലൊ ക്ക അല്ലെങ്കി പിന്നെ നമ്മളെ ഈ ഇതിൻ്റെ കൂട്ടത്തിലിങ്ങനെ കുറേശെ ഇട്ട് കൊടുക്കാ നമ്മള് സ ഇവിടെ വീട്ട്ല്ള്ള ഫുഡൊക്കെ കൊടുക്കുമ്പോ
ഉം അരിയൊക്കെ കൊടുക്കൽ ഇണ്ടോ ഗോതമ്പോ അരിയോ
ആ അരിം ഗോതമ്പും ഒക്കെ കൊടുക്കും
ഉം
അരിയും ഗോതമ്പൊക്കെന്നെ കൊടുക്കാറ് പിന്നെ നമ്മളെ ചോറും കറിയും ഒക്കെ ഇണ്ടാവോല്ലോ ദോശയും ഓട്ടടിം ഒക്കെ കുട്ട്യാക്ക് നമ്മളെ കു കുട്ട്യാക്ക് കുട്ട്യാക്ക് ർന്ങ്ങനെ തങ്കര്ച്ച് വെക്കുമ്പോ അഹ്ക്കെ പിന്നെ ബാക്കി ആവും അപ്പ പിന്നെ
അതൊക്കെ അവർക്കൊട്ക അത് വേസ്റ്റ് ഒഴിവാക്കണ്ട വെറുതെ തൊടൂ കൾച്ചർണ്ടലെ ഓയിന്ദായല് കൊടുത്താ മതി
ഉം ഉം
കൊടുക്കും
ഉം പിന്നെന്താ വേറെന്താ
വേറെന്താ ഇങ്ങനെ പോകുന്നു
കർമ്മസേന വന്നീനോ അവ്ടെ ഇബടെ വന്ന്പ്പോ പോയി
ത്താനാവുന്നോള്ളൂ
ആഹ്
ആ മുപ്പാന്തിക്കായില്ലേ എല്ലാമാസം വരും എല്ലാ മാസം അൻപത് രൂപ കൊടുക്കണം ഞമ്മള് സാധനം കൊടുത്താലും കൊടുത്തില്ലെങ്കിലും അൻപത് രൂപ കൊട്ക്കണം ആ അതുകൊണ്ട് ഒന്ന് വൃത്തിയാവും നമ്മള് പ്ലാസ്റ്റിക് കവറുകളൊക്കെ അവിടിം ഇവടിം ഇട്ടണ്ടല്ലോ
ആ
ഓൽക്കന്നെ കൊടുത്താല് നമ്മളെ തൊടും മലിന ആവൂല മറ്റേ നമ്മള് വേസ്റ്റ് ഒക്കെ വേലിച്ചെറിഞ്ഞാകെ
അവിടെ തോനെ ഇണ്ടാവൽണ്ടോ കവറുകളൊക്കെ
കവറ് ആ എല്ലാആയിട്ട് അങ്ങനെ ഇണ്ടാവും എല്ലാ കവറും നമ്മള്ന്നേ ന്ത് മുട്ടായി കവറ് വരെ ഒക്കെ എടുത്ത് വെക്കുമ്പോ സാധനങ്ങളൊക്കെണ്ടോ കത്തിക്കാൻ പറ്റൂലല്ലോ കത്തിച്ചാ ഞമ്മക്കന്നല്ലേ അയ്ന്റെ കേടല്ലേ
ഉം അല്ല ഇബല് കൊണ്ട് കൊണ്ടോന്നോണ്ട് നല്ല സുഖാ നമ്മക്ക് കത്തിക്കണ്ട മറ്റേപ്പം നമ്മള് ആദ്യൊക്കെ കത്തിക്കലേന്യലൊ
ക്യാൻസർ വരുംന്നൊക്കെ പറഞ്ഞ്
ആ
സ്മെല്ല് കുട്ട്യാക്ക് പറ്റൂല കുട്ട്യാക്ക് നല്ല ഞമ്മക്കും ഓൽക്കൊന്നും പറ്റൂല ഒന്നും ശ്രദ്ധിക്കാതെ
ഉം ആദ്യൊന്നും അങ്ങനെ കൊണ്ടു പോന് ന്ന് അതൊന്നും ഇല്ലേയിരുന്നു അപ്പ നമ്മള് വീട്ടിലെന്നെ അത് ഒഴിവക്കലല്ലായിരുന്നോ
ഇതൊക്കെ അയ്ന്റെ ഇത് ഏറ്റെടുത്താണ്ട് ചെയ്യ്ണ
ഉം
ഒരു ഉപകാരാണ് അവര് ആ ഒരു മാസത്തിലൊരിക്കെ കൊണ്ടായാലും ഞമ്മള് സ്റ്റ് ണ്ടാവൂല
ആഹ്
എല്ലം കൊണ്ടാവാനൊര് ഇതായാലെ
ഉം ഉം ആഹ് ഓലെല്ലം കൊണ്ടുപോയല് നമ്മക്കൊര് ന്നാ നമുക്ക് പിന്നെ അയ്മക്കോകാൻ മര് മറ്റേ നമ്മള് പിന്നെ എടുത്ത് എങ്ങനെയല്ല നമ്മള് കത്തിക്കല്ലാതെ നമ്മുക്ക് വേറൊരു മാർഗമല്ലല്ലോ
ഉം ഉം
ക്കണങ്കി പ്പ കീസ ആണെങ്കി എങ്ങനെ എത്ര കൊറച്ചാലും നമ്മുക്ക് എ കീസുകൾ തോന ണ്ടാവുല്ലോ ഇഷ്ടംപോലെ കീസുകൾണ്ടാവും എങ്ങനെ ആയാലും എത്ര കരുതിയാലും ഉണ്ടാവല്ലോ കീസുകൾ അറിയ പല വല വൈക്കെ
ആഹ്
ഉം
അതൊക്കെ ഒന്ന് പോയി കിട്ടും അവര് കൊണ്ടുപോയാല്
ഉം പിന്നെ ഇതൊക്കെ കൊണ്ടോവല്ലോ കുപ്പി പൊട്ട കുപ്പി പൊട്ടിയത് ചെരുപ്പ് വേഗ്
ആഹ് ആഹ് അഒക്കെ ഓരോ ടൈമാണ് ഡ്രസ്സുകളൊക്കെ നമ്മ ഡ്രസ്സുകളൊക്കെ എത്രേ ബാക്കിള്ള അതൊക്കെ സുഖായിട്ട് കൊടുത്തുവിട
ആഹ് അത് ന്നെല്ലാം ഇടക്കൊക്കെ കൊണ്ടപോവോള്ളോന്ന്ണ്ട്ല്ലേ
ഒക്ക് നല്ലതൊകൊൽക് ത്യണ്ടോല് എടുത് ആർക്കെങ്കിലൊക്കെ കൊടുക്കാനൊക്കെ എടുക്കും എന്നാല മ്മളെ വേസ്റ്റ് കത്തിക്കണ്ട അഒര് സുഖാണ്
ആഹ് ഉ
ഇപ്പ അടുത്ത കൊണ്ടോയിരുന്നു നോമ്പിന് നോമ്പ് കഴിഞ്ഞേരന്നെ
നോമ്പ് കഴിഞ്ഞ ഇവിടെപ്പ നോ മഴന്റെയൊക്കെ മുന്നേ ന്ന്ഒണ്ടോയതാ പിന്നെ വന്നില്ല അതൊരു ചാക്കിന് അൻപത് രൂപന്നല്ലേ
ആ അതെല്ലാം അതെന്നെ ഉള്ളൂ അയിനായിട്ട് എക്സ്ട്രാ പൈസൊന്നുല്ല
ആ അവിടെ ഡ്രസ്സ് ണ്ടെങ്കില് ചാക്കിന് അൻപത് രൂപയ
ഓ ഞാ അങ്ങനെല്ല അവിടെ എല്ലാ മാസവും അൻപത് രൂപ ആ ഒരു ഡ്രസ്സ് ണ്ടെങ്കിൽ ല്ലെങ്കിലും നമ്മള് സധനം കൊടുത്താലും കൊടുത്തില്ലെക് എല്ലാമാസ് അൻപത് രൂപ ഇപ്പം കൊടുക്കണം
ആ ഡ്രസ്സിന് ഒരു വേറെ അൻപത് രൂപ വണെന്നാ പറയല്
ഉ അങ്ങനെ പറയാ അവിടെൊന്നുംല്ല
ഉം മ്മളെ എല്ലാ മാസം കീസ് എല്ലാ മാസം കൊണ്ടോവും മറ്റേ കൊണ്ടോണെങ്കിൽ ഓൽക്ക് ൻപത് രൂപ വേറെ വേണം
ഉ മുളകുണ്ട് ഇവിടെ തൊടുലിങ്ങനെ ഇറങ്ങിയപ്പോ കോയ്ക്കള വിടാൻ ഇറങ്ങിയപ്പ
കുരുമുളകാ
ചീര പറങ്കി അപ്പൊ അതിങ്ങനെ കണ്ട്
ആഹ്
തോട്ടത്തിലൊക്കെ നല്ലോണം ഉണ്ട് ച്ചീരാ പറങ്കിണ്ട്
ഉം അഓണ്ട് വേറെ പച്ചമുളക് വാങ്ങണ്ടല്ലോ
ഉ മഴയൊക്കെ പെയ്തുുഷാറായപ്പം നല്ലോണം ണ്ടായിന് അപ്പൊ അതിങ്ങനെ പറിക്കാന്നുള്ളതിലങ്ങനെ
അച്ചാർ ഇടെണ്ടോ
അച്ചാറടൂല അത് സുർക്കയില ഇട്ടക്കും
ഉം അതൊക്കെ ഇപ്പൊ നല്ല ഡിമാൻഡ് ള്ള സാധന ആണല്ലോല്ലെ ചീര പർങ്കി ഷുഗർള്ളോലൊക്കെ വാങ്ങി കൊണ്ടോണെ
ആഹ് ആ സുർക്കേൽ ഇട്ടക്കും അപ്പ ന്നെ കഴിക്കും
അത് ഷുഗർള്ളോൽക്ക് നല്ലതാക്കെ പർഞ്ഞല്ലോ ഷുഗർ അല് വാങ്ങി കൊണ്ടോന്ന
ഉം
തോന്നുണ്ടോ
ആഹ് ഏത് മ അഞ്ചാറ് മരങ്ങളോ അവിടെ ഇവിടെൊക്കെ ആയിട്ടുണ്ട് അതിലൊക്കെ ഉണ്ട്
ഉം
പിണ്ട്
ആഹ
ആ ശരി
ആഹ് ആഹ ആയിക്ക
ബർക്കട്ട